ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആ ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്ന കേട്ടോ ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല
ആയിത്താ
ഇപ്പോഴും അങ്ങനെ തന്നെ ക്ലിയർ ആവുന്നില്ല
ക്ലിയർ ആവുന്നില്ലാ
ആഹ് ഇപ്പ ഒക്കെ ആയിട്ടുണ്ട്
ഓക്കെന്താ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ഒക്കെ സുഖം നല്ല രീതിൽ അങ്ങനെ പോന്നു എന്താ അവിടത്തെ വിശേഷം ഒക്കെ
ഒക്കെ നല്ലതന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇണ്ടോങ്ങക്ക്
ക്ക് രണ്ടാള്ണ്ട്
ആ ച്ചെറിയ മക്കളാ
ആഹ് വല്യ മോളിപ്പോ നാലിലാ പഠിക്കുന്ന ചെറിയ ആളിപ്പോ അംഗൻവാടി പോല തുടങ്ങിയിട്ടുണ്ട് ഈ ജൂണില്
ആഹ് എനിക്ക് മൂന്നാള് എന്റേത് മൂ മുത്തത് എട്ടില് പഠിക്കുന്ന ച്ചെ പിന്നെ രണ്ടാമത്തെത് ആറില് പഠിക്കുന്ന് ചെറുത് എൽ കെ ജി യില് പഠിക്കുന്ന്
ആ ആ അത് ശെരി ആ എങ്ങനെയ ആൺകുട്ടികളാണോ മൂന്നു പേരും
പെൺകുട്ടി പിന്നെ അയിന്റെ തായെള്ള രണ്ടാളും ആൺകുട്ടികള
ആ ആ ശരി പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
നോമ്പായിരൊന്നല്ലോ ഞങ്ങക്ക് മുഹറത്തിന്റെ അപ്പം അപ്പൊ നോമ്പ് തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നായിന്
ആഹ് ആഹ് ആഹ് നാളെ ഉണ്ടല്ലല്ലേ നോമ്പ് ഉം എന്താ അത്തായത്തിന് എന്തെലുമൊക്കെ ഉണ്ടാക്കുവോ
ഇല്ല ഞങ്ങള് റമളാൻ സമയത്ത് മാത്രം അദ്ദേഹത്തിന് എണീക്കലള്ളൂ അങ്ങൻ തോന്നിന നമ്മൾ അത്തിയത്തിന് എണീക്കാറില്ല
ആഹ് ആഹ്
ഉം രാത്രി ത്തണ്ടാക്ക അതെ രാത്രി ത ആ രാത്രിതന്ത കഴിച്ചിട്ട് കിടക്കുക ചെയ്യ ആം ഞാൻ എന്റെ മൂത്ത മോളും ഞാനും ഹസ്ബൻറും എടുക്കാറുണ്ട്
ആ ആ ശരി അങ്ങനല്ലേ
പിന്നെ എന്റെ ഏ രണ്ടാമത്തെ മോന് ദെർസിലാ പഠിക്കുന്നെ
അതെ ആ ആ വീട്ടിലിണ്ടാവാറില്ല
ഇല്ല വീട്ടിലുണ്ടാവാറില്ല ഇല്ല ആ ഏ
ലീവിന് മാത്രയിട്ടാണോ വീട്ടു വര
ആഹ് അതെപ്പ ഈ മുഹറത്തിന്
ആ എന്റെ എന്റെ ഒരു കസിൻ ബ്രദറും അങ്ങനൊയിരുന്നു കംപ്ലീറ്റ് ആയിട്ടോ ആ ദർസ് കംപ്ലീറ്റ് ആയി ഡിഗ്രി കംപ്ലീറ്റ് ആയി ഇപ്പൊ പി ജി അതെ പോല തുടങ്ങി നല്ലതാണല്ലേ മക്കള അങ്ങനെ പോയാലേ നമുക്കും തന്നെ ഒരു റാഹത്താണ്
ആ
അപ്പൊ ഞാാനിങ്ങനെ വിചാരിക്ക അവനെ പോയ അ അവനെ എന്താ അപ്പോ ഞാൻ പറഞ്ഞല്ലോ കസിൻ ബ്രദർണ്ട്ന്നേ ആളും ആൾടെ ഒരു അനിയനും ഉണ്ട് രണ്ടു പേരും തമ്മിൽ നല്ല ഡിഫറൻസ് തോന്നും നമുക്ക് അവിടെ പോയി പഠിച്ച കുട്ടികളും നമ്മുടെ നാട്ടിൽ വളരുന്ന കുട്ടികളും തമ്മില് നല്ല മാറ്റം തോന്നുന്നുന്ന് പറയ ഒരു അവർക്കൊരു ഒരു അഥബായിരിക്കും അങ്ങനെയൊന്ന ഇണ്ടല്ലോ എല്ലാരുടെ അടുത്തും ആ അതെ അതെ അത് അ എന്താന്ന് വെച്ചാ നമ്മുക്ക് കണ്ടാലി ങ്ങനെ അവരുടെ സ്വഭാവങ്ങൾ ഓരോ കാര്യങ്ങളിലും ഇനിയിപ്പോ ഓരോ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളായാലും ആ ചിട്ടയോട് കൂടിയിട്ട് അവര് ചെയ്യുള്ളൂല്ലോ
ആഹ അതെ അങ്ങനെ ചെയ്യ പിന്നെ പോകുമ്പോ ഒരു സങ്കടം ഓര് ഞമ്മള കൂടെ നിക്കണ്ടല്ലേ ആ ഒരു സങ്കടം പിന്നെ ആ നല്ല കാര്യത്തില്ലേ നല്ലരു സമാധാനം
അതെ പിന്നെ എന്താന്ന വെച്ചാലേ അവര് ഇതാവ്ണേന് അന്സര്ച്ച്ട്ടാ അമ്മക്കും വല്ല്യാ പ്രശ്നണ്ടാവില്ല കാരണം അവര്ക്കും ഫ്രണ്ട്സൊക്കായിട്ട് ടീ കുഞ്ഞ് മക്കളാവുമ്പയെ അമ്മക്ക് നല്ലെ സങ്കടായിരിക്കും. ഇന്ക്ക് ഓർമ്മണ്ട് ഓനൊക്കെ ഫസ്റ്റ് വന്ന് പോവുമ്പോ അങ്ങനെ കരഞ്ഞിട്ടൊക്കെ പോണതേ കറയാന്ന് വെച്ചാ നമ്മ വീട്ട നിന്ന് ഇങ്ങെ വി് നിൽക്കുമ്പോ കരച്ചില്ണ്ടല്ലോ സങ്കടം വരൊല്ലോ പോവുമ്പോ അതൊക്ക ഇപ്പയും ഓർമ്മണ്ട് പക്ഷെപ്പോഷാറായിട്ടോ
ഇപ്പൊ മോന ഇപ്പോൊ കഴിഞ്ഞ മാസാണ് ഫസ്റ്റ് ആയിട്ട് പോയത് ഇനിയിപ്പോ ഈ മാസം വരുന്ന പോകുമ്പോ ആ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ കരച്ചില് ഒന്നും ഉണ്ടായി ല്ല നല്ല സന്തോഷത്തോടെയാ പോയി ഇ പ്രാവശ്യം എന്താന്ന അറിയില്ല
അ ശരിതെല്ലാം നല്ല രീ ഇലന്നെ ആവട്ടെ കപ്പ നമ്മുടെ കാലഘട്ടം അങ്ങനെ ആയതോൊണ്ട്
അതാണ് പൊറത്ത് പോയി പഠിപ്പിക്കാനും ഇപ്പ പേടിയാ മക്കളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാ
ആരായാലും പേടിയാണ് ആണ പെണ്ണന്ന ഒന്നും ഇല്ലല്ലോ ഇപ്പൊ
ആഹ
മ
പിന്നെ ഏ നോമ്പർക്കലൊക്കെ കഴിഞ്ഞ
ആഹ് ആ അതൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ ആരുന്നു ഇപ്പ സ്കൂൾ ഇവിടെ സ്കൂളിന് ഒയവായിരുന്നു ല് ഇന്ന് ഇവിടെ അവര്ടെ സ്കൂള് ആഹ് ഇണ്ട് അതല്ലാ ഇവിടെ അവര് ടെ സ്കൂൾ പഠിക്ക്ന്നേ പത്താ ക്ലാസ് പഠിക്ക്ന്ന ഒരു കുട്ടി ഇന്നലെ രാത്രി മരണപ്പെട്ടിട്ട്ണ്ടാര്ന്നു അപ്പോ അതിന്റെതിൽ ഇന്ന് ഒഴിവ് കൊടുത്തതാ
ആഹ് ആഹ് അത് ശരി
ച കേട്ടപ്പുര അടങ്ങാറ് ചെറിയ മക്കളല്ലേ എന്താ തലവേദന എങ്ങനെ പറയാറുണ്ടായിരുന്നുന്ന് പറഞ്ഞു അപ്പോൊ ആ അപ്പൊ കൊറച്ചായിട്ടുള്ളൂ രോഗം കണ്ടെത്തിയിട്ട് ട്യൂമർ ആയിരുന്നു അപ്പൊ പെട്ട ആരും വിചാരിക്ക്ല്ലല്ലോ ഇത്ര പെ ട്ട് ഉം ഉം അപ്പ അത്ങ്ങനെ കേട്ടപ്പൊ ഇന്നലെ രാത്രി മുതലേ എടങ്ങേറാ അത് കേട്ടപ്പൊ ആഹ് കുട്ടീടെങ്ങനെ കാ ആ നമ്മള്
ഫോട്ടോക്ക ഇങ്ങനെ കണ്ടിട്ടേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ആളെ കണ്ടിട്ടുംണ്ട് അങ്ങനെ തോന്ന പഠത്തും കാക്കട്ടെ എല്ലാവരും അങ്ങനെ രോഗങ്ങളിനൊക്കെ പേടിയാണ് ഉം ഉം ങേ
ഉ ഫോണ്ട്പോലും മക്കൾക്ക് ഫോണ പോലും കളി കൂടുതല അലോ
ഫോണമലെ കളിയും കൂടുതലാണ് ഞാനൊക്കെ പിന്നെ അധികം കൊടുക്കാറ ഇല്ല ഇന്ക്ക് പേടിയാ കൊടുത്താ പിന്നെ എന്താന്നറിയോ അത്ങ്ങട്ട് അത മ ഇങ്ങോട്ട് വ എന്റെ ചെറിയ മോള അങ്ങനൊയിരുന്നു അവൾക്ക് ഇങ്ങട്ടെ ഫോൺ കിട്ടാ അങ്ങനെ ട്ടെയ്യാരുന്നു ഫോണ്ന് വാണ്ടീട്ട് നന്നായിട്ട് കരയാരുന്നു പിന്നെ ഞാൻ തീരെ കൊട് ക്കാതെ കൊട്ക്കാതായിട്ട് ഇപ്പ അങ്ങത്തെ പ്രശ്നല്ല. ഇപ്പ ഫോണ് ചോയിക്കുന്നൂല്ലാ മാഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ മ മറ്റത് ഞാന് എടങ്ങേറായിട്ട്ണ്ടാരുന്നു കാരണം ഫോണ് ചോദിച്ചിട്ട് അങ്ങനെ കരയുക അപ്പൊ നമ്മള് അറിയാതെ കൊടുത്തു പോ
ഫോണ് ചോയിച്ചാല് ഫോണ്ന് വാണ്ടീട്ട് എന്നിറ്റ് കരയുമ്പം ഞാൻ കൊടുക്കാറില്ല ഫാ വാശിട്ച്ച് കരയുന്ന സമയത്ത് തിരെ കൊടുക്കാറില്ല
പാടില്ലാന്നന്നെ പറയാറ്ള്ളത് കാരണം പിന്നെ അവർക്കത് ചേ ാവ അങ്ങനെ വാശിടിച്ചാ കിട്ട മനസിലാവും ഇപ്പ രണ്ടു പേരാലും മറ്റ വലിയ മോള് പിന്നെ ഞാൻ കാണതൊക്കെ എടുത്ത് നോക്കുന്നാലും ഞാൻ ചോദിച്ച അപ്പം തരും ട്ടോ എനിക്ക് പേടിയ അഡിക്റ്റ് ആവ നമ്മളിപ്പോ ഓരോ കുട്ടികൾ അങ്ങനെ കാണതല്ലേ ഫോണിനൊക്കെ അഡിക്റ്റ് ആയാലേ അതും ഒക്കെ പേടിന്നലെപ്പോ
പിന്നെ വേറെന്താ
അതെ എന്ത കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില് കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ ചോദിക്ക വീട്ടിൽ
ആ് കൃഷി ചെയ്യും ഇപ്പ മഴയെല്ലെ മഴയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാം പോയി ഒക്കെയണ്ട് കൃഷി ചെയ്യാറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കോവക്ക പിന്നെ വൈദിന പിന്നെ കക്കിരി പയറ് ആ പച്ചക്കറികളായിട്ട് പിന്നെ ച ചക്ക മാങ്ങിയുണ്ട് എങ്ങനാ എങ്ങിനെ എങ്ങിനെ
കഴിക്കാനുണ്ടാകുന്ന അതോ വിൽക്കാൻവേണ്ടിയിട്ടാണോ വിൽക്കാൻ വേണ്ടിട്ടാണോ അതോ വീട്ടിലാവശ്യങ്ങൾക്കണോന്നോ വീട്ടില ആാവശ്യം ചക്കണിട്ട
അ വീട്ടിലാവശ്യങ്ങൾക്ക് വേണ്ടീട്ട്
അ ശരി
പിന്ന ഇപ്പൊ കെമിക്കലൊക്കെ െല്ല അപ്പൊ നമ്മെ വീട്ടില ഉണ്ടാക്കുമ്പോ ഒരു അത് വരുന്നില്ലല്ലോ
അതെ അതെ അതാണ്േ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിിച്ച് കഴിക്കാലോ
ആ അതെ അപ്പൊ മഴയത്തുകൊണ്ട് എല്ലാം പോയി പോയിക്ക്
ആഹാ മഴൻ്റെ തോണ്ട് ലെ നിങ്ങളങ്ങനെ വീട്ടില് നിങ്ങളെ തന്നഒള്ളോമക്കളും
ആ ആ ഞാനും ഹസ്ബൻറും മക്കളും തന്നെ പിന്നെ തറവാട് തൊട്ട തൊട്ട്ടുത്താണ് തറവാട് തൊട്ട്ടുത്ത്ുണ്ട് പിന്നെ ഞങ്ങളെ ഏളാപ്പാന്റെ പോരെ തൊട്ട്ടുത്ത് മൂത്തച്ഛ്ന്റെ പോര തൊട്ടടുത്ത് അങ്ങനെ എല്ലാരും അടുത്തടുത്ത് തന്നെുണ്ട്
ആ ആ ശരി ഞങ്ങള് അങ്ങനെ തന്നെ ഇവിടെ തൊട്ടടുത്ത്ണ് ആളുകളൊക്കെ എല്ലാവരും അയൽവക്കും ഫുള്ള് പറഞ്ഞ പോലെ നമ്മുടെ ബാക്കിക്കാാര് തന്നെയാണ്
ആ ആ പേടിക്കാനില്ല
ഇല്ല ഇല്ല എല്ലാം അറിയുന്നവരന്നെ ആവു മ്പഴെ ഉ പിന്നലെ മക്കളെ പടനൊക്കെ എങ്ങനെ പോകുന്നു
കോഴപ്പല്ല
ഉം അ ശരി വലിയയാള് എട്ടിലാണെന്നാ പറഞ്ഞേ
ആ വലിയാള് എട്ടിലാ
ട്യൂഷന് പോകുന്നുണ്ടോ
ഇല്ലല്ല ട്യൂഷനും പത്തിലൊക്കെ എത്തിട്ട് മതിന്ന് വിചാരിച്ചു ഇപ്പോളെ ട്യൂഷന ആായിട്ട് ആ സ്കൂൾ ആ തന്നെ ഉണ്ടാവും കൊറതെക്ക് ആ ആ അതെ അപ്പ പിന്നെ ഞാൻ വിചാരിച്ച ഇപ്പ പത്താം ക്ലാസയിട്ട്
ആ ആ പറഞ്ഞയക്കാ ല്ലെ
അങ്ങനെ പഠിക്കയാണ് വിചാരിച്ച് പിന്നെ എന്തെിലും നോമ്പർ ആക്കാൻ എന്തെങ്കിലാ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടനാ
സ്പെഷ്യല് എന്ന് പറയാനായിട്ടൊന്നുമില്ല ഉച്ചക്ക് പണിക്കാരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും് തൈരും പപ്പടൊക്കെ അപ്പൊ അതന്നെയ കഴിച്ചത് നോമ്പ് തുറക്കാണ്
ആ ആ അത് ശരി പിന്നെന്താ
നിങ്ങളെന്താ സ്പെഷ്യൽ ആയിട്ട് എന്ത ഉണ്ടാക്കിയിരുന്നോ
ഇല്ല സ്പെഷ്യലി നമ്മള് കുഞ്ഞിപ്പത്തിൽ അറിയാ
ആഹ ചെറിയ ചെറിയ അതല്ലേ പത്തിരിപ്പൊടി കൊണ്ട് ആഹ ആ ആ ശരി കുഞ്ഞിപ്പിടിന്നൊക്കെ പറയുമ്പടെ ഏ
ചോറിന്റെ അരിയ അരച്ചിട്ട് അതുകൊണ്ടും പറ്റും അതോ പിന്നെ കട്ലേറ്റ് ഉണ്ടാക്കി ആ ചോറണ്ട വരുന്നുും
അതെ അങ്ങനെയല്ലേ
ആഹ
പിന്നെന്താ വായനൊക്കെ കഴിഞ്ഞോമ്മക്കള ഇത്
ഇല്ല അന്ന് മോക്ക് പീരീഡ്സിന്റെ വേദനായതോണ്ട് ഞാന് വല്ലാതതാക്കിട്ടില്ല
അതെ ആഹ ആഹ ആ് അ ശരി അതെതന്നെ നമുക്ക് ആലോചിക്കാൻ വയ്യ
ആഹ
എന്നട്ട എന്തു ചെയ്യാനും വയ്യാ വേദന സഹിക്കല്ലാതെ നിർത്തില്ലല്ലോ അത് ഗുളികയും കുടിക്കാൻ വയ്യ
സങ്കട
ഉം അതാണ് പാവാണ് കാണുമ്പോ
ആഹ പിന്നെ ഞാന് ഒന്നും പറഞ്ഞില്ല ആ
ആഹക്ക